ഹെലോ ഇത്ത പറി
കേൾക്കണല്ലേ ആഹ
ഏ
ഞാന് ലിംഗ സമത്വത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് കരുതുന്നത് ജെൻഡർ ഈ ക്വാലിറ്റിനെ കുറിച്ചിട്ട് ആ അതെ അപ്പൊ റീസന്റ്ലി ഇപ്പൊ നമ്മടെ കേരളത്തിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ഗവൺമെന്റ് വന്നതിന് ശേഷം അവ പ്രഖ്യാപിച്ചി പ്രഖ്യാപന ആയിരുന്നു സ്ത്രീകൾക്ക് ഒരുപാട് എന്താ പറയാ അവരെ എ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രൊജക്തികൾ പറഞ്ഞുന്നു കൂട്ടത്തിൽ പെട്ടതാണ് കൂട്ടത്തിൽ പെട്ടതാണ് കെ എസ് ആർ ടി സിള്ള സൗജന്യ യാത്ര എന്നുള്ളത് അപ്പൊ ഈ ഒരു സൗജന്യ യാത്ര നൽകിയ സമയത്ത് റീസന്റ്റിലി ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നത് എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരുപാട് കൊടുക്കണം കാരണം കേരളത്തില് എന്താ പറയാ് ആണ്‌ങ്ങളുടെ മത അതുപോലെ തന്നെ ഈ സ്ത്രീകളുടെയും ഈ പ്രൊപ്പോഷൻ ഒെ പറയൽ നമ്മളെ ഇംഗ്ലീഷില കണക്കെടുത്ത് നോക്കിയാൽ മനസ്സിലാവും കൂടുതൽ സ്ത്രീകളാണ് ഓക്കെ അപ്പോ അത്തരത്തിലുള്ള വലിയൊരു കമ്മ്യൂണിറ്റി കെ എസ് ആർ ടി സി എന്നുള്ളതിനെ ഫ്രീ ആയി കൊടുക്കണണ്ട് അങ്ങോട്ട് അവലംബിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ഏരിയയിൽെ കൂടുതൽ നഷ്ടത്തിലാകാൻ പോകുന്ന മറ്റൊരു കമ്മ്യൂണിറ്റിയാണ് സ്വകാര്യ ബസ്സ് യാത്ര
ബസ് യാത്ര ആഹ അതെ
ആഷിമേ പിന്നെ സോറി മത്ത പിന്നെ വേറെ വിഷയംന്താന്ന് വെച്ചാല് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കുറച്ച് കൂടു ഇണ്ട് അവിടെ അപ്പൊ കോ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോണ്ടോ ആ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് റീസൺലി ഈ ഇപ്പ ടുത്ത് നടന്ന ആവശയുമായി ബന്ധപ്പെട്ട ചർച്ച അതാണ് പിന്നെ ആശവി എന്ത നിങ്ങൾക്ക് എന്താ പറയാനല്ലേ
എനിക്ക് പറയാനുള്ളത് ഒരുപാട് സ്ത്രീകളെ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ വലുതാണ് അതിപ്പോ റീസൺലി നമുക്ക് നോക്കിയാൽ തന്നെ കാണാം എത്രത്തോളം എന്ത് കഴിഞ്ഞ ഒരു നാലഞ്ച വർഷമായിട്ട് സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രയാസങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് റീൽസായിട്ടോ മറ്റ ഫേസ് ബുക്കിലൂടെക്കെ കണ്ടിട്ടുണ്ടാവ ന്യൂസിലൊ കണ്ടിട്ടുണ്ടാവും മറ്റേ അത് സ്ത്രീകൾന്നെ ഏ അടുത്തിട്ട വീഡിയോ സോഷ്യൽ മീഡിയൽ പ്രചരിപ്പിച്ചു ആ ഒപ്പം ആര് ഒരു ദീപക് എന്ന് പറഞ്ഞ ഒരു യുവാവ് തൂങ്ങി ഉണ്ടായി അല്ലെ
അതെ അതെ യെസ് യെസ്
ആ അപ്പോ അല്ലാത്തിന്നു ഒരു സേഫ്റ്റി ഒരു അത് മാനിച്ചത് കൊണ്ടായിരിക്കണം എന്ത് ഒന്നാമത്തെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് അതാണ്
ആ അതെ അപ്പോ ഇത് ഇതിന നമ്മൾ ശരിക്ക് ലിംഗ സമത്വം എന്ന് പറ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയാൻ പറ്റില്ല നമ്മള് ജെൻഡർ ഇക്വിറ്റി ആണ് വേണ്ടത് അതായത് ബേസിക്കലി ഈ ഏ എന്താ പറയാ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും നാച്ചുറലി അവരു ടെ സൃഷ്ടിപ്പ് തന്നെ വളരെ വ്യത്യസ്താണ് അപ്പോ സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും ആണുങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല ആണുങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല അതൊരു എന്താ പറയ ലൗകിക വസ്തുതയാണ് ആ വസ്തുതയെ അംഗീകരിക്കാണ് ആദ്യം ആദ്യയിട്ട് ചെയ്യേണ്ടത് ഓക്കെ അല്ലാണ്ട് നമ്മള് എന്താപറയ അതിനെ എതിർത്ത്ന്നിട്ട്